ഹലോ ആഹ കേൾക്കണ്ട്.
ആഹ എന്തൊക്കെ താത്ത സുഖല്ല നല്ല വിശേഷം ഇവിടെ.
ആഹ് വിടെയും നല്ല വിശേഷം തന്നെ സുഖം തന്നെ.
മഴക്ക മഴയൊക്കെ ഉണ്ടോ?
മഴയൊന്നുമല്ല. മഴ പെയ്തിട്ടില്ല മഴ പെയ്യാല ലക്ഷണങ്ങളൊക്കെ അങ്ങനെ ണ്ട് പ എഴയലോട്ട് തുടങ്ങിട്ടില്ല. ആഹ് വെയില്ൽ കുറവാണ് എന്ന അയലേനും മുടിയങ്ങണ്ട് ഇങ്ങനെൊക്ക.
ആഹ് ഇന്നലൊക്കെ പെയ്തോ?
ഇന്നലെ ഇല്ലല്ല ഇന്നലെ പെയ്തിട്ട്ല്ല. വൈകുന്നേര ഇതേമരി നല്ല മഴ വന്നീന് നല്ല മഴ വന്നി ഇനി പക്ഷേ അണ്ട് എത്തിട്ടില്ല പെയ്തീട്ട്ല്ല അടെ.
ആഹ് ആഹ് കുട്ട്യേളൊക്കെ.
കുട്ടിളൊക്കെ സ്കൂള് പോയി ഒരു മോള് മു. മൂത്ത മോള് ഇണ്ട് ഇവടെ
ആഹ് ആഹ്
ആഹ് ഓളെ കല്ല്യാണം കഴിഞ്ഞതാണ് ഓള് ഇപ്പ വന്നതാണ്. പഠിക്ക്ണണ്ട് പഠിക്ക് ണ് ഇണ്ട്. ഓൾക്ക് എക്സാം ആണ്.
ആഹ് ആഹ് എന്ത് ഡിഗ്രിയോ.
ഡിഗ്രി അല്ല ഡിഗ്രി കഴിഞ്ഞ് പി ജി പി ജി ക്ക് എ. ക്ക ഡിഗ്രി കല്യാണം കഴിഞ്ഞ് കല്യാണം ഡിഗ്രി ഫസ്റ്റ് ഇയറിന്ന് ഏനി കല്യാണം നാല് വർഷ എയ് കല്യാണം കയ്ന്ട്ട്. മോന് ഇണ്ട് ഒന്നര വയസ്സായെ
അതെ അപ്പെ ടൈം ഇടുത്തിട്ടുണ്ടാവുലെ ആഹ്
ഡിഗ്രി കഴിഞ്ഞിട്ടാണ് കുട്ടി ഇണ്ടായത്
ആഹ് ആഹ് അല്ല പി ജി അയ്യ്ന് ലെയ്റ്റ് ആയിട്ടുണ്ടാവുംല്ലേ
ആഹ് പി ജി ചെയ്യാൻ ലൈറ്റ് ആയ്. അപ്പ ഇങ്ങനെ പ്രസവം കാര്യൊക്കെ ആയി ഇപ്പൊ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തിട്ട് ട്ടെ എക്സാമിന് പോവല ഓള ബികോം
പി ജി ബി ക്കോം
ആഹ്
ആഹ് എടി ഏത് യൂണിവേഴ്സിറ്റിയ
ഓള് എന്താപ്പം എന്താപ്പ അയ്നി പറ്യ കാലിക്കറ്റല്ലാ.
ആഹ്
ഈ എന്താ കിട്ട്ണ്ല്ല പറയാന്.
കൊഴപ്പില്ല കൊഴപ്പില്ല.
അഹ് ആഹ്
അ ആ അസാര്ല്ല നമ്മളറിഞ്ഞ ഞ്ഞിട്ട് അമ്മക്ക് വല്യ പ്രയോജന ന്നുല്ല ഏ താ ചോയ്ക്ക
അതന്നെ അതെന്നെ ചോ ക്ക പയോജനന്നുല്ല എന്നാലും അമ്മക്ക് കേക്കുമ്പോ ഒരു അറിയാനരു എ എതാണെങ്കിലും ഒര് ആഗ്രഹാണല്ലോ ഇങ്ങൾക്കോ. ആ ഫസ്റ്റ്‌ ഇയറാണ്.
അതെ ആഹ്. ഞാൻ കോഴ്സൊക്കെ കഴിഞ്ഞു ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ നിർത്തി. ഇപ്പൊ കുഞ്ഞ് ചെറീ കുഞ്ഞാണ്. അല്ല ഞാൻ ബിടെക് കഴിഞ്ഞതാണ്. സൈറ്റിലും കൺസ്ട്രക്ഷൻ ഫീൽഡിലും അങ്ങനേക്കെ.
അഹ് അഹ് ആഹ്
ആഹ്.
അയ്. ശരി ഓള് എക്കൗണ്ടിങ്ങിന്റെ എന്തെങ്കിലും. ക്കം ഇഞ് ചെറിയ കോഴ്സ് എന്തെ പി ജി കഴിഞ്ഞിട്ട അക്കോണ്ടിങ്ങിന്റെ എക്കൗണ്ടിങ്ങിന്റെ എന്തെങ്കിലൊ
ടീച്ചി ഫീൽഡ് കേറാലോ അല്ലേ? ആഹ് ആഹ്.
ടീച്ചിങ്ങിന് ഓൾക്ക് ഇ ഇല്ല. താല്പര്യ ഇല്ല ഉം ഉം ഓളെ അക്കൗണ്ടിങ്ങിന്റെ എന്തെങ്കിലൊക്കെ ആയിട്ട്.
ആഹ് ബാങ്കിലൊക്കെ നോക്കാലോ.
ആഹ ബാങ്കിലോ അല്ലെങ്കിൽ കടകളിലോ അങ്ങനെ
ബാങ്ക് കോച്ചിങ് എന്തെലും നോക്കാരുന്നില്ലേ
ആഹ് അങ്ങനെ അയിനായിട്ട് നോക്കിട്ടുംല്ല ഓള്
ആഹ്
ഇനീ ഇത് കഴിഞ്ഞിട്ടെ പി ജി ഓള് പി ജി എടുക്കാൻ കരുതിട്ടില്ലയ്നി പിന്നെ പെണ്ണൊത്താല് ഓന് സർട്ടിഫിക്കറ്റ് ഉണ്ടാവൊല്ലോ പി ജിൻ്റെ ചെയ്താൽ ഏതും പഠിച്ചാ പഠിച്ചാല് അയിന്റെ അതായിട്ട്ള്ള ഒരു ഇത്ണ്ടാവല്ലോ
അതെ അതെ
മുൻഗണന ഉണ്ടാവൊല്ലോ
അതെ അതെ
അപ്പൊ അങ്ങനെ വിചാരിച് അക്കൗണ്ടിങ്ങിന്റെ അതിന് പി ജിന്റെ ആവശ്യാന്നും ശരിക്കില്ല
ഇല്ല
ഉം
ക്വാളിഫിക്കേഷൻ കൂടിയാലും കുഴപ്പണെ അവർക്ക് അത്ര സാലറി തരാൻ പറ്റില്ല്യ പറയും നമ്മള് ഇപ്പൊ എത്രത്തോളം ക്വാളിഫിക്കേഷൻ കൂടുന്ന് അപ്പൊ നമ്മൾ ഇത്ര സാലറി വേണെന്ന് പറയൊല്ലോ അപ്പൊ പുതിയ പിള്ളേരാണെങ്കിൽ അത്രക്ക് ആവശ്യം ചെറിയ എമൗണ്ട് കഴിഞ്ഞല് എക്സ്പീരിയൻസിന് വേണ്ടിട്ട് അവര് ചാടികയറും അപ്പൊ അപ്പൊ ക്വാളിഫിക്കേഷൻ കൂടി കഴിഞ്ഞ ഞാനൊക്കെപ്പൊ അങ്ങനെ പെട്ടിരിക്കയാണേ ആല്ല പൊതുവേ പറയ നമ്മള് ഇത്രയും എമൗണ്ടും കൊടുത്ത് പഠിച്ചതല്ലേ വിചാരിച്ചിട്ട് നമ്മള് കേറാൻ പറ്റാണ്ട് അവിടെ കിട്ട്ണത് ചെറിയ ചെറിയ സാലറിക്ക് ആയിരിക്കും അയിന് പോയി കഴിഞ്ഞഴിഞ്ഞാ അത് ഈ നമ്മള് മുതലാക്കിയത് കിട്ടണം എന്നുണ്ടെങ്കിൽ കൊല്ലങ്ങൾ എടുക്കും
ഉം അല്ലെങ്കി പിന്നെ വിദേശത്തൊക്കൊക്കെ കേയറണം ഇന്നാപിന്നെ കുറച്ചൊക്കെ കിട്ടും
അതാണെങ്കിലും ഞാൻ പോയതാണ് ഞാൻ ദുബായിൽ പോയപ്പോ ഞാന് ഒന്ന് നോക്കിയതാണ് അപ്പൊ നോക്കുമ്പോ സ്റ്റാർട്ടിങ്ങില് അവര് ഇവിടെ കിട്ടുന്ന എമൗണ്ട് പോലും പറയുന്നില്ല സ്റ്റാർട്ടിങ് എക്സ്പീരിയൻസ് കുറവ കാരണം അവിടുത്തെ എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ അവിടെ സാലറി കൂടുള്ളൂ എഹ് ഗൾഫ് ക ആഹ് ഗൾഫ് രാജ്യങ്ങളില് പുറത്ത് എനിക്കറിയില്ല യൂറോപ്യൻ കൺട്രീസ് അറിയില്ല ഇബടെ ആ ഗൾഫില് പോയപ്പോ അവര് അവിടത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കാരണം അവിടെ സാലറി കുറവ് റൂം തരാ പറഞ്ഞു ഫുഡ് ഫുഡും അക്കമഡേഷൻ ഉണ്ട് പക്ഷെ എന്താണ് ഇതില്ല സാലറി കുറവ് അതുംകൊണ്ട് അപ്പൊ ഹസ്ബൻറും ഉണ്ടായിരുന്നു അപ്പൊ ഇമ്മക്കൊരു റൂമ് എടുത്ത് നിക്കന്നുണ്ടെങ്കില് കയ്യിലൊന്നും കിട്ടാണ്ടാവില്ല അപ്പാ പിന്നെ അത്‌ വണ്ടാച്ചിട്ട് ആഹ് അല്ലയ് ഇപ്പ ഇവടെ നാട്ടിലാണ് ആഹ് കൊറോണക്ക് ശേഷം പോയിട്ടില്ല
അഹ് ശെരി എത്ര മക്കളാ ഒര് ഒന്നോ ഒരാളെന്നെ ഒള്ളൂ
ഇല്ല രണ്ടാള് ഒരാള് എ യു കെ ജീല്
ആഹ് ഇൻക്കൂണ്ട് യു കെ ജി പഠിക്കുണോരുട്ടി ഇൻക്കുണ്ട്
താത്താക്ക്ണ്ടോ ആഹ് അപ്പൊ നല്ല ഡിസ്റ്റൻസ് ഇണ്ടല്ലോ വെല്ല്യ ആൾക്ക്
ആഹ അത് കൊറെ ഡിഫറന്റ് ഇ ഇത്ണ്ടായി മാ വ്യത്യാസംണ്ട് പിന്നെ നാല് പിള്ളേരാണ് അയ്ന് മൂത്താള് പിന്നെ ഓല് രണ്ടാം രണ്ടാളും തന്നെ ഓളെത്താഴെള്ളതും തന്നെ ആറ് വയസ്സിൻ്റെ വ്യത്യാസണ്ട്
ആഹ് ആഹ്
പിന്നെ ഇപ്പൊ ചെറിയ ആളും അയ്ന്റെ മോളില് ഇള്ള ആളും പതിനൊന്ന് വയസ്സിന്റെ വ്യ ത്യാസണ്ട്
ആഹ് ആഹ്
അപ്പോ കൊർച്ച് ഗ്യാ പ്പിലാണ് അല്ലെ ഉം ഇവളെ കല്യാണ്ത്തിന്റെ കല്ല്യാണം നിശ്ചയിച്ചാ ആ താരീല് എൻക്ക് ഒമ്പതാം മാസ വൈട്ടിലാ പ്രസയി ച്ചനെണ് ന്താൻ പ്രസവൊക്കെ കയ്ഞ്ഞിട്ട് തൊണ്ണൂറ് കഴിഞ്ഞിട്ടാണ് ആ തൊണ്ണൂറ് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞണ് ഉണ്ടാക്കീണ് പിന്നെ മൂത്തത് പെൺകുട്ടേളാവു മ്പോല് വേകട്ടാവാണല്ലോ
ആ അതെ ഇപ്പൊ ഏ മൂന്ന് നാല് പെൺ ഏ പെൺ കുട്ടേളാ
അല്ലാ ഒര് ആൺകുട്ടിണ്ട് രണ്ടാമത്തെ കുട്ടി ആ ആണാണ് ഓന് പ്ലസ് ടുല് പഠിക്കാണ് പ്ലസ് ഉം ഓൻ പ്ലസ് ടുന് പഠിക്കാണ് ഇപ്പൊ
അ ആഹ്
പിന്നത്തെ കുട്ടി പത്താം ക്ലാസ്സിലാണ് പിന്നത്തെ കുട്ടിയാണ് യു കെ ജീല് ഉം
ഏ എവടെയാ പഠിപ്പിക്ക്ന്ന് അട്ത്തന്നെയാണോ
ആ ഓള് ഇവടെ അട്ത്തന്നെണ് ഓള് പിന്നെ മൂന്നര വയ്സ്സയിനാ ന്ന് എൽ കെ പ്പൊ യു എൽ കെ ജി പ്രായാണ് ശരിക്കിന് അവൾക്ക് നാല് നാലര ആവ്ണോള്ളൂ
ആഹ് ഇന്റെ കുഞ്ഞിനോ അതെ നാലരല്ലാ നാലെ മുക്കാലായി രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞാ പെർന്നാളാണ്
അവള് ഒക്ടോബറിലാണ് പിന്നെ അവൾക്ക് അട്ത്ത ഒക്ടോബർ വരണം അഞ്ചാവണെങ്കി അപ്പം പിന്നെ ആ അങ്കനവാടി ഞങ്ങക്ക് ഇവിടെ തൊടി തന്നെണ് അമോശക്കാ സ്ഥലം കൊട്ത്ത്ങ്ങണ്ട് അപ്പൊ അംഗനവാടി മുറ്റത്തന്നെ ആയപ്പോള് അംഗനവാടിക്ക് പോവൂലാ ഞാൻ വണ്ടിലൊള്ളൂ പോവാർഞ്ഞ്ങ്ങാണ്ട് അപ്പൊ വേഗ സ്കൂളില് അങ്ങനെ ആക്കിയതാ വെർതെ അങ്ങനെ കുട്ടേള് ഒലെ സ് സമയം വെർതെ ഇങ്ങനെ ക കളിയല്ലേ എവ്ട്ക്കും പോവാതെ ഇങ്ങനെ എല്ലാ കുട്ടേളും പോവുമ്പോ
അതെ അതെ പൂവാൻണ്ടങ്കി ഇഷ്ട്ടേണ്ടങ്കി കൊഴ്പ്പല്ലാ കരിയോ
അന്നൊക്കൊര് ഒരാഴ്ചൊക്കെ ഞാൻ കൊണ്ടാക്കി കൊട്ത്തിനീ പിന്നെ ഇപ്പൊ കൊഴ്പ്പൊന്നുല്ലാ പ്പോ ഓൾക്ക് ഇഷ് ട്ടാ പോണത് പ്പോ പോ എന്തേലും അസുഖായാലും കൂടി ഓൾക്ക് പോണം പ്പം നാളെ ഉം കൈയൊക്കെ പൊള്ളി പിന്നെന്താ ചായ യാൻ വാങ്ങിച്ചീനി പ്ര ത്ത്ണ്ട്മ്മേ ഇപ്പം ഓള് പിന്നെ വന്ന്ങ്ങാണ്ടെ സ്കൂള്ട്ട് വന്ന്ങ്ങാണ്ട് ചായ കാച്ചിങ്ങാണ്ട് അവിടെ വെച്ചീനീ അപ്പോ ഒൾക്കന് ഓള് അയ്മകൂടെ കയറി മറിഞ്ഞക്ക് കയ്യൊക്കെ ചായെല് ട്ടിച്ച ഒരു കൈയിന്റെ പത്തി ആകെ ങ്ങട് പോ പൊള്ളീന് എന്നാ പിറ്റേന്ന് ഞാൻ കൊറ പറഞ്ഞ് ഒള്ളൂ അപ്പൊ സ് സ്പിറ്റലില് പോയി അന്നോളു കുറെേ വെള്ളത്തില് വെച്ചങ്ങണ്ട അങ്ങനെ നിന്ന് പിന്നെ രാത്രി കെടക്കോളം കൈ കുട്ടി വെള്ളത്തിന്ന് പോരൂല കൈ എടുക്കു കുല കൈ വെള്ളത്തിന്ന് എടുത്ത ഒരു പോകച്ചില് ഇണ്ടാവും ആണ്
ആ പോകച്ചില് ആ ചെറിയ പൊള്ളലാണെങ്കില് നല്ല നീർല് അല്ലേ
ആല്ലന്ന് അല്ല അപ്പൊ പിന്നെ ഓള് എങ്ങനെ വള്ളത്തില് വെച്ചാ അങ്ങനെ ഇര്ന്ന് പിന്നെ അങ്ട് വെള്ളത്തില് ഇരുന്ന് രാത്രി ഒരു അഞ്ച് മണിയൊക്കെ ആവുമ്പോ പൊള്ളീണേ പിന്നെ രാത്രിയൊര് പത്ത് മണിയൊക്കെ ആവുമ്പോ പിന്നെ ഓളുണ്ട് വെള്ളത്തിലും കയച്ചു ട്ട് ഇങ്ങനെ ഒറങ്ങല് ഒടങ്ങിന് പിന്നെ ഞൻ ബെഡില് പാട്ടില് വെള്ളം കൊണ്ടേയ് ച്ചുങ്ങാണ്ട പാട്ടീല് കയൊത്തിങ്ങണ്ട അങ്ങനെ ട്ടറങ്ങി അതോണ്ട് എക്കും പിന്നെ ഇങ്ങനെ വീർത്തവും പൊള്ളച്ചൊന്നും ഇട്ടില്ല രാവിലെ ഒന്നും കുട്ടീന്റെ കൈയിന് ഒരു നെറം മാറ്റം അങ്ങനെ വന്നേനി പിന്നെ അന്നൊന്നും കൊഴപ്പല്ലേനി പിന്നെരു ഉ ആ പിന്നെരു നാലീസം കയ്ഞ്ഞിട്ട് പിന്നെ ഞാന് പിന്നെ അമ്മള്തായ്ട്ട് തേനോ അങ്ങനെ എന്തൊക്കെ തേക്ക ഉപ്പൊക്കെ പറഞ്ഞാ ആഒക്കെ തേച്ചാ മതി കൊയ പ്പൊന്നും ഇല്ലാന്നർഞ്ഞപ്പം അങ്ങനെ ഒക്കെ തേച്ചൊട്ത്ത്. പിന്നെ ഒരു നാ ഒരു നാലഞ്ചീസം കയ്ഞ്ഞിട്ട് കുട്ടിനോട് സ്കൂൾകോണ്ടാർഞ്ഞ ഓള് കേ ക്കൂല ഓക്ക് പോവും വാണം.
ആ ആ ഡാമ് കെട്ടി വെക്കാനും പറ്റില്ലല്ലോ.
ആഹ്. പിന്നെ ഒരു ഓൽമെന്റ് ഒക്കെ ഇണ്ടായ്നി പൊള്ളിന്റെ അതൊക്കെ തേച്ചോട്ത്ത് പിന്നെ ഒര് നാലഞ്ചീ സം കയ്ഞ്ഞിട്ട്ണ്ട് ചെറ്തായി ട്ട്ങ്ങനെ ഒര് പൊളന്നെയക്ക്ണ് വെര്‌ലിന്റെ ഇട്ക്ക് കൂടെക്കെ.
ആഹ് ആഹ്.
അപ്പൊന്ന് കൊണ്ടോയോക്ക്യാ അപ്പ പിന്നെ ഡോക്ടർ ഗുളികക്കെ തന്ന് ഒൽമെന്റൊക്കെ തന്ന് ഇപ്പ മാറി അത്. താലും.
മാറി.
കാലും പൊള്ളി ഇപ്പ ആകെ തോല് പോണ്‌ണ്ട് ഇപ്പങ്ങനെ തോല് പൊൾഞ്ഞ്ങ്ങനെ
ആ ഇഞ്ഞ് വേറെ വെര്ണ്ടി വെരും.
ഉം ഉം ഇന്നാലും ആ പൊള്ളീനൻ സര്ച്ച് ആക ര്ശെ ഇതായിട്ടില്ലാന്ന് പറയാ. മറ്റേ ആകെ ഒരു തോല് ഊരൂലെ. ആ വെള്ളത്തില് വെച്ചതോണ്ടാവാം.
ആ വെള്ളത്തില്ലക്ക് നല്ലോ ഇറ്റെ അതേപോലെ പറ്റി മറ്റേ ആവി വെള്ളം ഉണ്ടല്ലോ ഓയ് പാത്രം തൊറക്കുമ്പോ പൊ തട്ട്യയതല്ല. പാത്രംത്ത് തട്ട്യയത് അല്ല ആവി വെള്ളം തെർച്ചതാന്ന് കൈ അങ്ങനെ ഇങ്ങി അങ്ങനെ പർഞ്ഞാല് ഏ കൈയിന്റെ ഏ പ ത്ത്യല്ല കൈ തണ്ടേല് ഇങ്ങനെ കൊർച്ച്ങ്ങ്ട് പൊള്ളി ഒരു ഒരു വട്ട അങ്ങനെയങ്ക്ട് അത് ഈ പ്രസവിച്ച് കെടക്കുമ്പോ അത് ഉം ഉം കൊർച്ച് നേരം ഞാന് ഇക്കി നമുക്ക പ്പ ബോധോ ഇല്ല്യാര്ന്നു വ അധിക നേരം വള്ളത്തില് വെച്ചില്ല്യ ഒരു ചെറിയതായ്ണ്ട്
ക്കലും എട്ക്കലും കയ്യര്ത് അമ്മള് വെക്കോണെങ്കി കൈ തണുകോളം വെക്കണം.
ആ അങ്ങനെ ചെയ്തേ ഞാൻ വെച്ചു ജസ്റ്റ് ഒന്ന് വെച്ചു പിന്നെ ഇവര് പർഞ്ഞു പേസ്റ്റേക്കെ ആ തോല് പോയില്ല്യ. പേസ്റ്റേക്കെ പർഞ്ഞു പേസ് മുറി ഒന്നും ആയില്ല പേസ്റ്റേച്ചു പിന്നെ ഒരു ഓയിൽമെന്റ് ഇണ്ടായിര്ന്നു ആ ഓയിൽ മെന്റ് തേച്ചു രണ്ട് മൂന്നു ദിവസം കഴിഞ്ഞപ്പോ ഈ സാനം വീർത്ത് ഇങ്ങട്‌ വന്നു. വീർത്ത്ട്ട് ഇത് പൊ ട്ട്യാല് ആ ഭയങ്കര പണ്യാവും കാരണം നല്ല നീളത്തിലായിട്ണ്ട്. അപ്പൊ പൊട്ട്യാല് നല്ല പണിയാവും പർഞ്ഞിട്ട് കുഞ്ഞിനെ എട്ക്കും വാണല്ലോ പാലും കൊട് സമയ ആറ് മാസൊക്കെ ആയിട്ടേ ഒള്ളേ അപ്പൊ കൊ ച്ച്‌നെ ആ കയ്യിൽ വെച്ച്ട്ട് ചെയ്യാനും പറ്റില്ല ആകെ നീറി
പക്ഷെ അമ്മക്ക് അത് ഇങ്ങനെ കണ്ടാ പൊട്ടിക്കാന് ഇങ്ങനെ തോണാ
ആഹ് അയ് അയ്ന്റെ ഉള്ള്ല് ഇങ്ങനെ വെള്ളം അങ്ങ്ടും ഇങ്ങ്ടും ഇങ്ങനെ ഓടി കളിക്കൂല്ലോ.
അപ്പൊ നമ്മക്ക് അത് പൊട്ടിക്കാൻ ഇങ്ങനെ തോണു അത്.
എന്തോ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല എവെടേം തട്ടേ മുട്ടേ ഒന്നും പറ്റി റ്റില്ല ഇത് ഓയിൽ മെന്റ് തേച്ച് തേച്ച് തേച്ചത് ചുങ്ങി ചുങ്ങി കഴിഞ്ഞ ശേഷം അയ്ന്റെ തോൽ കൊർച്ചീ ശെ പോയി അത് കാരണം പഴുത്തൊന്നും ഇല്ലങ്കി പഴുക്കൊക്കെ ചെയ്യും പർഞ്ഞു.
പഴ്ക്കും ഇവ ഇവളെ ഡോക്ടറോട് പറഞ്ഞീനി പിന്നെ ട്ടി ട്ടി അടി ഞാൻ ചെല്ലാനൊക്കെ ഞാന് പോയിട്ടില്ല ഓൾക്ക് ഇതുവരെ ഒരു സൂചി വെച്ചിട്ടില്ല.
ആഹ് ആഹ്.
പ്രസ ചെറിയ കുട്ട്യായന്നും എരുസ ഒന്നും വെച്ചിട്ടി ഇനിപ്പോ വെക്കാന് കൊഴപ്പൊന്നും ഇല്ലാതെ ആണെങ്കി അപ്പം പോവാ വിചാരിച്ച് ച്ച് പിന്നെ അവക്ക് കൊഴപ്പ ഇണ്ടായില്ല പിന്നെ സൂചിക്കാൻ പോയിട്ടൂല്ല
ശരി അത്ത തെരക്കില്ലെങ്കിൽ ഇനിയും വിളിക്കാട്ടോ ശരി